ഹലോ
കേക്കുന്നുണ്ടോ ആഹ് കേക്കുണ്ട് പറഞ്ഞോളൂ
അപ്പൊ അങ്ങനെയൊക്കെയാണ് വൈകുന്നേരം ചായക്ക് കടിയൊന്നും ഉണ്ടാക്കുന്നില്ലോ
ഇല്ലേ കട്ടുണ്ടാക്കി ഇമ്മടെ തൊട്ടടുപ്പ് തന്നെ കട അപ്പൊ കുട്ടികൾ ആ സമയം ആവുമ്പോ അട് മണ്ടും അവിടുന്നണ്ട് കൊണ്ടരും
അപ്പ അ അതിലും നല്ലത് വീട്ടിൽന്ന് എന്തേലും ഉണ്ടാക്കി കൊടുക്കുന്നെയല്ലേ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള
ഇണ്ടാക്കല് ഉണ്ട് ഞാന് ഉണ്ണിയപ്പം നെയ്യപ്പം ആ ചക്കട അങ്ങനെ പലതും ഉണ്ടാക്കും
ഞാൻ അങ്ങനെ പറയല്ല ചില ചില പൊറത്തൊക്കെ ചെലയിടത്തൂന്നൊക്കെ നല്ല നല്ല എണ്ണക്കടികളൊക്കെ കിട്ടും ചിലതൊക്കെ തലേത്തെ ഓയിലും തലേ നല്ല ഓയിലും എണ്ണയൊക്കെ ആയിരിക്കു ഉപയോഗിക്കും ചിലവരൊക്കെ
അതൊക്കെ ശരിയാണ് പക്ഷെ നമുക്ക് നമ്മൾ ഇ മന്ന് ഇണ്ടാക്കണെല് ഏറെ കുറച്ചൂടെ സ്വദിക്ക് തോന്നിയിട്ടുള്ള പുറത്തുന്നാട്ടോ
അതെന്താ അത് ശരിയാണ് അത് അവര് അതിൽ എന്തെങ്കിലുഒക്കെ ഏടാക്കുന്നുണ്ടോവുതായി നമ്മൾ അറിയുന്നില്ലല്ലോ
ആ അറിയില്ല പക്ഷെ യാണ് ഞാന് എന്റെ ഭർത്താവിനോട് പറയേ ഏ ആ
ഫുഡ്യകണെങ്കിൽ അതായിട്ട് നമ്മൾ നമ്മക്കിട്ടും നമ്മുടെ വീട്ടിലുണ്ടാക്കിയതിന് ടേസ്റ്റ് കുറവായിരിക്കും
ടേസ്റ്റ് കുറവാണ് പക്ഷെ അതാണ് നല്ലത് ആ
നമ്മൾ ചിന്തിക്കുന്നില്ല ചിലപ്പോക്കെ കേട്ടില്ലേ ഓരോ ന്യൂസലന്നെ കേൾക്കാ
ആ പിന്നെ പ്ലാസ്റ്റിക്ക്ല്ലേ പ്ലാസ്റ്റിക് ചൂടില്ല വെള്ള എണ്ണയിൽ ഇട്ടിട്ട് അങ്ങനെ എടുക്കണത് ഈ കട്ടണത്
എന്ത്
അങ്ങനെ കേട്ടിട്ടുണ്ടോ ഈ ചൂടള്ള എണൽ പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതില് പഴംപൊരി ഉണ്ടാക്കും ആ ആ പ്ളാസ് റ്റികിട്ടിട്ട് എണ്ണ പറ്റാതെ നിക്കാൻ വാർതെൽ കേട്ടതാണ് ചൂടില്ല എണേൽ പ്ലാസ്റ്റിക് ട്ടിറ്റ് അതിൽ ഇല്ല ല്ല ഏയ് ഇല്ലല്ല അങ്ങനെ ഒട്ടിപ്പിടിക്കാതൊന്നുല്ല അങ്ങനെ കാണിക്കണ്ടത് പഴംപൊരി അവര് കാണാതെ വീഡിയോ എടുത്തതാണ് ചൂടുള്ള എണ്ണൽ പ്ലാസ്റ്റിക് ഇട്ടിട്ട് എണ്ണ വറ്റാതെ കാൻ ഏതൊരു റെയിൽവേ സ്റ്റേഷന്റെ അടുത്താ
എന്ന പിന്നെ അതൊന്ന് വീട്ടിൽന്ന് ട്രൈ ആക്കണല്ലോ പറഞ്ഞത് നന്നായി നാളെ തന്നെ ഉണ്ടാക്കി വെക്കും ഞാ ഞൻ ഞാൻ ഉണ്ടാക്കിട്ടോ അ അമ്മ ഉണ്ടാക്കി ഞാൻ എണ്ണക്കടിയൊക്കെ അതിക അത്യാവശ്യം ഉണ്ടാകും പഴംപൊരി ഇങ്ങന ഉള്ളിവട പഴംപൊരി ഒക്കെ ഉണ്ടാകും
ഏഹ് അത് ശരി
അങ്ങട്ട് ഉണ്ടാക്കന്ന പക്ഷെ ഞങ്ങൾ അപ്പൊ അ ചെ കാണാനോന്നും വ ലുക്ക് ഉണ്ടാവലട്ടാ പിന്നല്ല നമ്മള് വേറെ ആർക്കും വരുന്നവർക്കൊന്നും കൊടു റ്റില്ല നമ്മൾ വീട്ടിൽലോക് എന്തായാലും ഒരു കുഴപ്പില്ല നമ്മളല്ലേ നമ്മെ തിന്നമാതിയല്ലോ
ആ ഞാൻ അവിടെ ഉണ്ടാക്കാറുണ്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിലുണ്ട് പക്ഷെ എപ്പോളും ഇത് കുട്ടിയക്ക ള്ക്ക് എങ മടുക്കണ എണ്ണകടി അല്ലേ അപ്പൊ ഞങ്ങൾ കാടിൻഡ് ഇവിടെ തൊ ട്ടടുത്ത്
ഞാൻ എന്റെ വീടിന്റെടുത്ത് ഒരു ഇത്താത്തണ്ട് ഇത്താത്ത പഠിപ്പിച്ചതാ നോമ്പിന് അവിടെ പോയപ്പേ ഞാന് അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ ഇ ചേരുവ അങ്ങനെ ങ്ങനെ ആക്കിക്കെ പറഞ് അങ്ങനെ പഠിപ്പിക്കുന്ന് അവര് നോബിന് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിലെ എണ്ണ കടി പോര്
അങ്ങനെ നോ നോ ഈ പത്തിരി ഏറ ചിക്കറി അതൊക്കെ കൊണ്ടരും
ആ ഇവിടെ അടുത്തന്നെ അവരന്റെ മുറ്റത്ത് തങ്ങണ്ടേ ര സ്റ്റെപ്പ്ങ്ങവക്കനു എന്നിട്ട് മൂന്ന് സ്റ്റെ കഴിഞ്ഞ ദിവസം അവനന്തോ മോഹ പ്പോ ബിരിയാണി ഉണ്ടാക്കിയപ്പോ ഒരു പ്ലേറ്റ് എനക്ക് കൊണ്ടന്നു
അവര് ബിരിയാണി നല്ല രസാട്ടോ ല്ലെ അവര്ക്കത് നല്ല ആ അതൊക്കെ നല്ല സൂപ്പറാണ് ആ
ഹ്മ്മ്
ഇന്നാ അമ്മള്ണ്ടാക്കിയാലൊന്നും അത്ര ഇന്ക്ക് തോന്ന്ണു അത്രണ്ട് വരൂല തോന്ന്ണുട്ടോ അവര്ത് നല്ലെ രസാ ആഹ് പക്ഷെ നല്ല നല്ല മണൊക്കേണ് ല്ലേ അവര്തെ
ചെ ചെലോരെ ഫുഡ് കഴിച്ചാ തന്നെ ഒരു കൊറച്ച് കഴിച്ചാ തന്നെ കൈപ്പുണ്യം നല്ലതായിരിക്കും പെട്ടെന്ന് വയറും നിറയും ഒര് നല്ലൊരു എനർജി
ആഹ് ആഹ് ആഹ് ആഹ്
ചെലോര് തന്നാല് കഴിക്കാനും തോന്നൂല്ല ആഹ് അങ്ങനെ പറയല്ലാട്ടോ ചെലപ്പോ നല്ല ഇതായിരിക്കും
നിനക്ക് ചക്കപ്പഷ്ടാണോ നിനക്ക്
ആഹ് ചക്കഷ്ട്ടാ ഇപ്പ മറ്റേ പഴഞ്ചക്ക ഇഷ്ടല്ലാട്ടോ അങ്ങനെ വലിഞ്ഞ് കളിക്കുന്ന ചക്കല്ലേ
ആഹ് ആഹ് അതിഷ്ട്ടല്ലാ
ഉം അത് അത് എനിക്കിഷ്ടല്ല മറ്റേ അധികം പഴു ലും ടേസ്റ്റ് ഉള്ള ചക്കയാ സാധാ ചക്കേല്ലേ വരിക്ക ചക്ക നിങ്ങെളന്താ പറയാ അങ്ങോട്ട്
മറ്റേത് പഴഞ്ചക്ക ആ വലിഞ്ഞ് നിക്ക്ണേ അത് പഴഞ്ചക്ക മറ്റേത് വരിക്ക ചക്ക.
ആഹ് ഇന്നലെ ഞാൻ ആ ചക്കനെ ഇവിടെ മൂന്ന് ചക്കണ്ട് മയക്കാലായ വല്യ ടേസ്റ്റ് ഇണ്ടാവുലല്ലോ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ മധുരം ഉണ്ടാവൂല്ല കൊറച്ച് പഴുത്ത് വരുന്ന ചക്കയുണ്ടായിന് അത് ഞാൻ എന്ത് ചെയ്ത് കൊറ ഇങ്ങനെ പൊളി താക്കിയെടുത്ത് ചെറി ഇങ്ങനെ അങ്ങനെ അരിഞ്ഞിട്ടിട്ട്
ആഹ്
പൊരിച്ചെടുത്ത്
ആഹ്
നല്ല ടേസ്റ്റ് പച്ച ആഹ് പച്ച ഇതിലേക്കു പച്ചച്ചക്കയാണ് ശരിക്ക് പൊരിച്ചെടുക്കുക ഞാനൊരു വെറൈറ്റി ആയി പഴുത്തിട്ടില്ല പക്ഷെ പുഴുങ്ങാൻ പറ്റൂല ചെറുങ്ങനങ്ങനെ
ചെറിയൊരു പുളിമധുരം വന്നിട്ടുണ്ടാവുല്ലേ
അപ്പ നല്ല ടേസ്റ്റ്ണ്ടായിനി.
ആഹ് ഞാനും ഉണ്ടാക്കിട്ട്ട്ടോ അങ്ങനെ ആഹ് അത് കട്ടിയില്ലാത്ത ചൊളയാണ്
ആ കട്ടില്ലാത്ത നല്ല നീളാണെങ്കിലും നല്ല ഇത്ണ്ടാവും അല്ല കുറച്ച് നേർമേൽ അധികം കട്ടീണ്ടാകാൻ പറ്റില്ല ക
ആഹ് ആഹ് ആഹ് ചെലേത് പഴുത്തതായി കഴിഞ്ഞാ കൊഴഞ്ഞ് നിക്കുവേ പഴുത്ത ചക്കയാവുംമ്പോ ആഹ് ആഹ് ആഹ് പിന്നെ ഈ പഴഞ്ചക്ക കഴി ന്താച്ചാലേ എനിക്കങ്ങനെ ഏഹ് കൊറെ കഴിച്ച ഛർദ്ദി വരും പഴഞ്ചക്ക
ആഹ്
അത് കൊറച്ചേ കഴിക്കലൊള്ളൂ പക്ഷെ കഴിക്ക ബുദ്ധിമുട്ടല്ലേ തൊണ്ടേലൊടക്കല്ലോ അങ്ങനൊട
ഇവിടെയിഷ്ടംപോലെയുണ്ട്, പഴംചക്ക, മാങ്ങ ഇപ്പൊറംമ്പൂട്ടാനുണ്ടിവിടെ റംമ്പൂട്ടാന്റെ സീസണല്ലേ ആ സ്കൂളിൽ പോകുന്നമക്കള് റോഡുസൈഡിലേ ഇവിടെയിങ്ങനെ മക്കളൊക്കെയിങ്ങനെ എറിഞ്ഞു തള്ളിയിടും
ആ ആ ആ ഔ ഞങ്ങളിപ്പോ മിഞ്ഞാന്ന് മിഞ്ഞാന്നു വാങ്ങി ഗുഡ്സില് പോണതേ അങ്ങനെ വാങ്ങികൊ ആ ഞങ്ങളുകൊറച്ചേ വാങ്ങിയിട്ടുള്ളൂ, നൂറു രൂപക്കേവാങ്ങിയിട്ടൊള്ളു
നൂറ് രൂപക്ക് കൊറച്ചല്ലേ ഉണ്ടാവുയെന്നാല്
ആഹ്, കൊറച്ചേയുണ്ട് പക്ഷെ അതറിയുന്നയാളായതുകൊണ്ട് കൊറച്ചേറെ ഇട്ടു തന്നു.
ആ അങ്ങനെ എനിക്കുതോന്നുന്നത് കിലോയിന് ഇരുന്നൂറ്റിയൻമ്പതിന്റെ അടുത്തുണ്ടെന്ന്
അ ആ ശെരി നല്ല രസ അതയ് പിന്നെ ആ വെള്ളക്കഴമ്പ് ങ്ങനെ കടിക്കാൻ കിട്ടണം ല്ലേ
എങ്ങനെ കുരു അടക്കാ
അല്ല ഈ ആ റംബൂട്ടാന്റെ ആ വെള്ള കഴമ്പ മ്പ്ണ്ടല്ലോ
ആ
ആ അത് കടി ചെലെത് പോരൂല ആ കുരുന്ന് പോരൂല
ആ അതെ കുരുന്ന കുരു ഭയങ്കര ചെലത് അതിന്റെ മോളിങ്ങനെ ഒട്ടിപ്പിടിക്കും കുരുന്റെ മോള്ല്
ആ ആ ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിക്കും അ അങ്ങനല്ലാത്തത്ണ്ട് ശെരിക്കും കഴ ആ കഴമ്പ് മാത്രം കിട്ടും ചെലെതിന് അത് നല്ല ടേസ്റ്റ അത് നല്ല മധ് ര
ആഹ് അങ്ങനെ കിട്ടണം ആഹ് തോടില്ലാതെ കഴിക്ക
ഉം ഉം ഉം
ഇവിടെ ഒരുപാടുണ്ട് ഇഷ്ടംപ്പോ ഞാന ഞങ്ങള് വിൽക്കലൊന്നുല്ല ഏഹ് ഞങ്ങളൊരു സ വിക്കല്ല മാങ്ങ ആണെങ്കിലും ഇങ്ങനൊണെങ്കിലും ഒന്നും വിൽക്കുന്ന പരിപാടിന്നുല്ല റഞ്ഞാ കുടുംബം ഇഷ്ടം പോലെ കുടുംബക്കാരുണ്ട് അതാണ്
നിങ്ങക്കിണ്ടോ
ആഹ് ഇഷ്ടംപോലൊ ഒരുപാട് ഞങ്ങള് തറവാട്ടിലാണ് പഴയ വീട് തറവാട്ട്
ഉം ഉം ഉം ഉം
അച്ഛനെ രണ്ട് അനിയന്മാരും പെങ്ങന്മാരും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ കൊണ്ട് കൊടുക്കും പിന്നാ അമ്മേന്റെ വീട്ടില് പെങ്ങളെ അളിയന്റെ അവിടെ ഒക്കെ കൊണ്ട് കൊടുക്കും
ഓഹ് ഞങ്ങൾക്കോ അതൊന്നുല്ല ഞങ്ങളൊക്കെ വാങ്ങല് വാങ്ങലാണ് ഏഹ് പിന്നെ ഏട്ടന്റെ വീട്ടില് ഭർത്താവിന്റെ വീട്ടില് ചക്കെ ചക്കെണ്ട് പക്ഷെ അത് കൊറച്ച് പോണം പിന്നെ അയിനായിട്ട് ഇനി പോണ്ടെച്ചിട്ടേ അങ്ങനെ കൊറച്ച് പോണം ആഹ് കൊറ ച്ചൊക്കെ പോണം ഇനിപ്പ അതുവരെ പോണ്ടേച്ചിട്ട് പിന്നെ അയൽവാസികളൊക്കെ തേരുണ്ണരുണ്ടാവും കൊണ്ട് അങ്ങനൊക്കെ കഴിക്കും ഏഹ് ഇല്ലേ ഏട്ടന്റെ ഏട്ടന്റെ വീട്ടില്
ആഹ് അപ്പ അവിടെ ഒരു ഒരു മാവിന്റെ തൈയൊക്കെ കൊയി വെച്ചൂടെ
സ്ഥലല്ല ഒരു അഞ്ചു സെന്റിലൊരു വീടാണ് ചെറിയ രു വീടാ അപ്പൊ അതില് ചക്കേം മാങ്ങേ ഒരു ചെടി കൂടി ഇല്ല
നടക്കാനുള്ള സ്ഥ
നടക്കാല്ല സ്ഥലേ ഉള്ളു. ഏഹ് ആഹ് ഇപ്പ ദാ കു അല്ല കൊറച്ച് ഇങ്ങട്ട് ഉള്ളിക്ക് പോണം റോഡ് സൈഡിന്ന് കൊറച്ചിങ്ങട്ട് ഉള്ളിക്ക് പോണം.
ഉം
ഇപ്പ എന്റെ മകള് വന്നിട്ടേ മകള് വന്നിട്ട് കടേ പോയിട്ട് മ റ്റെ ഒരു മുറുക്കിണ്ടിട്ടോ ഒരു പിരിഞ്ഞ് ഇങ്ങനെ നിക്കണേ ഒരു ലൈസിന്റെ ചൊവയുള്ളൊരു മുറു‌ക്കിണ്ടല്ലോ ഒരോറഞ്ച് കളറ് കണ്ടിട്ടെണ്ടോ ആഹ് അങ്ങനത്തത് വായേല് ആഹ് അത് വായേ ല് വെച്ചതന്ന് പോയീണ്. ഏഹ് ആഹ് ആഹ് ഇപ്പൊ ഇപ്പൊ കടേ പോയി വന്നതാണേ.
ആഹ് അത് ശരിയാണ്.
ഓല് ഇങ്ങനെ ചായ എണ്ടാക്കിക്കോളും
ചായ കുടിക്കാൻ സമയായല്ലോ
ആഹ് സമയോക്കെ ആയിന് അത് അവരന്നെ ഇടും ഉം അതവരന്നെ
ആഹ് ആഹ് അവരിണ്ടാക്കി തരും അതൊര് സുഖ അല്ലേ മക്കളൊക്കെ ഇണ്ടെങ്കില് ചായ നമ്മക്ക് കൊണ്ടത്തന്ന് അവർ കുടിക്കും എല്ലരും കൂടി ഇങ്ങനെ ഒരുമിച്ച
വല്യ ആള് ഏഴാം ക്ലാസ്സിലല്ലേ അപ്പോ ഓളെന്നെ കറണ്ടിൻ്റെ ഇതില് ഓള് വെക്കും ഗ്യാസ് ഞാൻ തൊടാൻ സമ്മയിക്കൂല കറണ്ടിന്റെ ഇതില് ഓളന്നെ വെച്ച് അങ്ങനെ ആഹ് അത് പിന്നെ കുട്ടികളല്ലേ അത് ഇഹ് ഇങ്ങനെ കത്തിക്കാനും പേടിയാണ്
ആഹ് എനിക്ക് ഞാൻ അങ്ങനത്തേനോട് ഒന്നും കളിക്കേലട്ടാ എനിക്ക് പേടിയാ ഞാൻ ഗ്യാസ് ഒന്നു ഗ്യാസിന്റെ അവര് വന്ന അമ്മ ഇവിട ഇല്ലങ്കില് ഗ്യാസ് മുണച്ചക്ക നമ്മള് ഓഡറെയ്താ വന്നാണെങ്കില് ഓര് ഞാൻ പറയും നിങ്ങള് ഫിറ്റ് ചെയ്തോളി എനിക്കിയ്നായിട്ട് യാതൊരു ബന്ധോം ഇല്ല
അയ്യേ ഹ എനിക്കേ ക്യ എ ആഹ് എനിക്ക് അങ്ങനെയന്നുട്ട ആദ്യം ആദ്യം അങ്ങനെയിന്നു ഭയങ്കര പേടിയായിരുന്നു അത് ഫിറ്റ് ചെയ്യാനെ പിന്ന രാവ്‌സ്തി ആരും ഇല്ലാതയായി ഫിറ്റെയത് തരാനെ ലാസ്റ്റ് ഞാനന്നെ വെ എനിക്കന്ന വെക്കേണ്ടി വന്ന് പേടിച്ചിട്ട് കാര്യ ഇല്ല നമ്മളന്നെ വെക്കണം ആ
നമ്മളക്കന്നെ ആരുല്ലെങ്കി പിന്നെ നമ്മളന്നെ വെക്കണം
വെക്കണം
അയിനൊന്നും മെനക്കെടില്ല. ഗ്യാതോട് ഭയങ്കര പേടിയാ ഗ്യാസോട് പേടിയാ വേറൊന്നും വല്യ
ഉം പിന്നെ എന്തൊക്കെയാ
പിന്നെതാ അങ്ങനെ പോകുന്നു
ഉം പിന്നെ ആഹ് ആഹ് ശരി ശരി ആ ആ ശ രി ശരി